ഹലോ
ഹലോ
ആഹ് സുഖല്ലേ
ആഹ സുഖാണ് അവിടെയോ
താ വീട്ടിലാണ് ചായുട്ച്ചാ വൈന്നാര ചായൊക്കെ കുട്ച്ചോ? ഇന്നലാ എന്താ ഇന്ന് സ്പെഷ്യലെന്തെണ്ടാ?
ഇന്ന്പ്പെന്താ മീനൊക്കെ കിട്ടീണ്ട്.
ആഹ് ഇന്ന് വൈകുന്നേരത്തിനെന്തൂ ഒന്നും കട്യൊന്നുണ്ടാക്കീട്ടില്ല.
ഞാം പൊതുവേ അങ്ങനെ കുടിക്കെല്ല ഇവടെ വീട്ടാര് കുടിക്കും.
ആഹ് ആഹ് ചെലോല്ക്ക് ചായനോട് വെല്ല്യെ താല് പര്യണ്ടാവൂല വൈകുന്നേരായ പ്രത്യേകിച്ചാണ് ഇപ്പൊല്ലാരും ചായിം കാ പ്പ്യക്കെ ഒയ് വക്കല്ലാ ഉം ആഹ് മഴ ചെറ്തായിട്ട് നല്ല മഴ വെന്നീനി. ചെറ്തായിട്ടൊന്ന് ങ്ങനെ ഇ ര്ട്ടുത്തി വെര്ണ് ണ്ട് ചാറി ചാറി പോയി.
ഉം പ്പെ ന്താ മഴക്കാലം തന്നെ.
ഞാ ന്നാലും മയ കഴിഞ്ഞ വർഷത്തെമായ്‌ര്യൊന്നും മഴല്ല.
അതെ വല്ലാതല്ല ബുദ്ധിമുട്ടും കാര്യങ്ങള ഒന്നുംല്ല വല്ലാതെ
ഇല്ല ഇല്ല മഴ പെയ്യാതെ കൊറെ ഇടി മിന്നും വെട്ടി പോവും ആ ഹ പിന്നെ എന്തൊക്കെയുണ്ട് പാട് സുഖംതന്നെയല്ലേ
ഓ സുഖാണ്
വീട്ടി ലു ള്ളോരൊക്കെ എവടെ
പിള്ളേരായിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
അല്ലലാ
ഇല്ല ല്ല
ഉം പിന്നെ വേറെ എന്തെക്കെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞില്ല ആ കഴിഞ്ഞു ല്ലെഉമ്മക്കെ എവടെ ആഹ് അവിടെണ്ടല്ലേ എന്താ പണി
അമ്മ അത അവിടെ എന്തൊക്കെയാ കണക്കും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് ഏയ് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പണിയുണ്ട്
ആ ഹ ഹ പിന്നെ വേറെന്തെക്കെ
ല്ലാ അങ്ങനെ പോണു
അനിയന അനിയത്തിക്കാ ണ്ടാ
ഏ ഏട്ടനും ചേച്ചി
ചേച്ചാ അവളെക്കെ ചേച്ചി എന്ത് ചെയ്യണേ
ചേച്ചി ബി. എ സിക്ക് പോവാണ്
തന്ന മ് പുറത്തോന്നുംപോയില്ലെകറങ്ങാൻഒന്നും
ഏയ് മഴയല്ലേ
ഉം മഴആയത്കൊണ്ട്പോയിട്ട്ഇണ്ടാവില്ലല്ലേ
ചെലസം മഴ ചെലസം വെയിൽ ലെ രണ്ടായാലുംകുടുങ്ങും
ആന്നാലുംചെലസമയത്ത്ക്കെഎല്ലാരും പൊറത്ത്പോകുല്ലോ കാന്ത് കാന്ത് സ്നേ സ്നേഹിതാമാരോകൂടൊക്കെഅങ്ങനൊന്നുംപോകലില്ലാ
ഹേ
അങ്ങനൊന്നല്ലല കമ്പിനിഅടിച്ചൊന്ന് പോ
ഉംഹും
പിന്നെ വേറെന്തെങ്കും ജോലിക്ക് എന്തെങ്കിലോ
ഇല്ല ജോലി ആയിട്ടില്ല പഠിക്കാൻ പോവന്നെയാണ്.
ആ അപ്പെ എന്താ പിഠിക്കണേ
ഡി എം എൽ ടി
ആ എവിടെ പഠിക്കുന്നേ
നെലമ്പൂര് നിങ്ങളോ നിങ്ങെളെന്ത് ചെയ്യണേ
ഞാന് വീട്ടില് കല്യാണൊക്കെ കഴിഞ്ഞ് രണ്ട് കുട്ടികളൊക്കെ ആായി
അയ് ശരി
ആ മോന് മൂത്തത് രണ്ടും മക്കള് ആണാണ് മൂത്തവന ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ചെറിയ വൻ- ക്ക് മൂന്ന് വയസായി. ഉം പ്പൊ കുട്ട്യെളൊക്കെ സ്‌കൂൾട്ട് വന്ന് ഒക്കെര്ക്കാണ്. അപ്പൊ അവര്ക്ക് ഇല്ല ചായ കൊട്ത്തിട്ടില്ല. അവര്ക്ക് ചായ കൊടുക്കണം ഒരോക്കെല്ലാരും ഫോണില ങ്ങനെ ഗെയിമും കളിച്ചിട്ടങ്ങനെ നടക്ക്ണതാ.
ഉം ഹ് ഇപ്പയ്ന് കുട്ട്യെക്കൊക്കെ ഫോണതി. സ്കൂളിട്ട് വന്നാല് പോണേ സ്കൂളിട്ട് പോണേന്റെ മുന്നെ തന്നെ പറഞ്ഞിട്ട് പോ വരുമ്പോ തന്നെ ഫോ മുത്തച്ചോണ്ടി ചാർജ ആക്കി വച്ചോണ്ടി ഒക്കെ
പോവര് വീണ്ട വരുമ്പോത്തന് ഫോണൊക്കെ എടുത്തിട്ട് ചാർജ് കഴിഞ്ഞിക്കണ.
അതാ ലോക്‌ഡോന് ഒക്കെടായപ്പോഴേ കുട്ടികൾക്ക് ഫോണിനോടുള്ള അഡിക്ഷനു എടുകൂടി.
അതെല്ല ഇടെ ഫോണില് എവിടേക്ക് നെറ്റ്എത്രത്തോളം ഉപയോഗിച് കഴിഞ്ഞേക്കണ് അതെക്കെയാണ് നോക്കുന്നത് അവരെക്ക് എം പി കിന്താ ആഹ് അതൊക്കെയാണ് അവരെ പണി.
സോഷ്യൽ മീഡിയ ഒന്നും ശരിയല്ല പറഞ്ഞിണ്ട എന്താ കാര്യം വല്യാരെ കാട്ടിലെ അറിവ് കൂടുതല്കു
ആഹ് നമ്മക്ക് നമ്മക്ക് ഇത് കിട്ടണട്ടി അറിയില്ല അവർ താണ് ഫോൺപേ ഇങ്ങനെയൊക്കെ എന്തൊക്കെ എടുക്കതും കൂട്ടലൊക്കെ അറിയില്ലേ ഉം നമ്മളെ പറ്റിക്കാൻ അടുക്കല്ല
ഫോണിനെ കൊണ്ട് ഉപയോഗം ഉണ്ടന്നാ അ ദുരുപയോഗവും ഉണ്ട് ഒരുതില് നോക്കുമ്പോ ആരെങ്കിലും വിളിക്കാനും സംസാരിക്കാനും ദൂരൊക്കെ പോകുമ്പോ അതിനൊക്കെ ഓക്കെ ഇത് കുട്ടികൾ ഓവറ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇത് അഡിക്ഷന കൂടെ കുട്ടികൾ പലതിക്കും തിരിയും
ആഹ് ഇപ്പൊ ഓവറാണേ ഇന്റെ ചെറീത് മൂന്നയസ്സായിട്ടുള്ളു അതിന്ണ്ട് ഫോണ് ണ്ട് കിട്ടിയാ പിന്നെ അതിന്റര്ത്ത്ന്ന് ആഹ് കിട്ടൂല അത് ഓരോന്ന് കണ്ടിട്ടങ്ങനെ ഇര്ക്കും
എന്താ ചെയ്യണ് നമ്മള് എന്താ ചെയ്യാ കുട്ട്യാക്കാണ്ട് ഫോണൊടുത്താ പിന്നെ ഐറ്റങ്ങളവിടെ അടങ്ങി നിന്നോളൊല്ലോ
ആഹ് പിന്നെ നമ്മളെ ജോലീ കൊടുക്കും ചെയ്യും നമ്മളെ ജോലിയൊന്ന് ശരി ക്ക്ല് വേഗം കയ്യണെന്നുണ്ടെങ്കില് നമ്മളതാണ്ട് കൊടു ക്കും ചെയ്യോ ഇതാട്ടെ കണ്ടുകൂണ്ട് തന്നെപ്പോ കൊടുക്കും ചെയ്യും അ പിന്നെ അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മക്ക് ഇണ്ടാവൂല്ല്യ
നമ്മളങ്ങനെ കരുതി കൊടുക്കുന്നതാണ് അപത്തേക്കും കുട്ട്യാളെ മൈന്റങ്ങനെ പോകും വും
പ്പാരെ ഫോണ് മക്കെല്ലല്ലോ കൂടുതല് പോരാ അവര് അവര് പോവല് അതെ അച്ഛന്റെ ഫോൺമക്ക് പോവൂല്ല അമ്മേ്ന്റെ ഫോൺമൊക്കെ കൂടുതൽ പോവ അങ്ങനൊക്കെല്ല ഉം നമ്മളെ പണി കഴിയും പിന്നെന്താ അവർക്കെ പോണമ്മേ ഇരിക്കുമ്പോ നമ്മള് ജോലി വേഗം തീർക്കാൻ പറ്റോ നമ്മ അത ത ഇങ്ങനെ നടക്കൂലേ
ഉം അതെ
ആതന്നെ പിന്നെ എന്തൊക്കെ അത് ഉ വീട് എങ്ങനെയാ ഇവിടെ ടൗൺ ഏരിയൽ തന്നെ ഇപ്പോ
അല്ല ഞങ്ങള് കൊറച്ച് ഉള്ളേരിയലാ നിങ്ങൾ എവിടെയാ സ്ഥലം
ഞാനും ഇവിടെ നാന്നൂര് അടുത്താനെ
തന്മുര എവിടെയാ
താനൂര് മ തിരുവറോട് തിരുവക്ക് പോണത്ത
ഇന്തല്ല താനൂരറനെ ഏത് ജില്ലയല്ലാ ആലപ്പുറത്തന്നെ
അപ്പറം ഏ ഒരു തിരുവൂരമ്പ തന്നൂരൊക്കെ വീടെല്ല എല്ലാവർക്കുമറിയാം അതല്ല
ഏതാലൂലെ
ആഹ് ഞങ്ങളെ ടൗണായിട് വർനെ തിരൂര
ഞാൻ നിലമ്പൂര്
ആഹ തന്നെ ഉ ഇണ്ട് പിന്നെ എന്തൊക്കെ മഴോക്കായിട്ട് പാടത്തെ പാടത്തിൻ്റക്കെ എട്ത്താണാ പാടത്തൊക്കെ വെള്ളം തൊക്കെ ഇണ്ടാ കുഴി പാടം തോടൊക്കെ ഇണ്ടാ നിങ്ങളെ വീടിന്റെട്ത് കുയി പാടം തോട് അങ്ങനെയൊക്കെ ന്തേണ്ടാ മഴ പെയ്യുമ്പോ വള്ള - ള്ളറഞ് നിക്ക്‌ണേ ആഹ ഞങ്ങള ടുത്തൊക്കങ്ങെനെ
ഞങ്ങക്ക് അങ്ങനെ അ ആ ഒരു പേടി ഇല്ല്യ മഴക്കാലാവുമ്പോ
ഇല്ലലേ ഞങ്ങക്ക് അങ്ങനെ പേടിക്കാനുള്ളതൊന്നുല്ല പക്ഷെ നമുക്കത് മഴൊക്കെ പെയ്യുമ്പോ ങ്ങളെ എടുത്തൊക്കെ പാടണ്ടായതൊണ്ട് വെള്ളം വരോ നമുക്ക് ന്നെ കുട്ട്യാകൊക്കൊന്ന് ചാടി കുളിക്ക പാണക്ക നല്ല സു ല്ല രസല്ലാന്റെ വീടിന്റെ എടുത്ത് കൂട്യ കല്യാണം കഴിഞ്ഞ വീടിന്റെത്ത് അത്ര ഇല്ല പക്ഷെ എന്റെ വീടിൻന്റെ എട്ത് പാടാണ് അല്ലാം ഉ നല്ല ഇപ്പോങ്ങട്ടൊക്കെല്ല മഴ പൈതിട്ടെ നല്ല വെള്ളം വന്നിട്ടേ കുട്ട്യാളൊക്കെ കല്യാണം കഴിഞ്ഞോറൊക്കെ ഇങ്ങിട്ടെ ഒരോർ താരോർ തർ കുട്ടികളേം മ - ക്ലേറ്റൊക്കെ വര്യ ആടൈമ ന് വൈകുന്നേരക്കാവുംബോതിന് ങ്ട്ട് നീന്തി കുളിക്കാന് അതിക്കാ വരെ കെട്ടി ഇജാർ ഞ്ഞാഴ്ച മക്കളുണ്ടല്ലോ അവരെല്ലാരും കൂടി കൂടും മരക്കളാവു മ്പോ പിന്നെ കൊറെേ പൊതുവേ നമ്മളെ നാട്ടില ഇല്ലാതാകുമ്പോ മരക്കൾക്ക് എറങ്ങാ മടിയാവും നേരെ മർച് മ്മളെ കാല- ളിച് വളർന്ന സ്ഥലാ വുംമ്പ അമ്മക്കാ മടിം കാര്യോന്നുണ്ടാവൂല നമ്മള നമ്മളെ വീട്ടക്ക കത്തിയാ പിന്നെ ചാടി കിക്കാനോ ഇനക്ക പാട്ടത്തെ എല്ല വെള്ളം വന്ന സമയല്ലേ അപ്പൊ ല്ലാരും കുളി ലും മെക്കല പ ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത സമയത്ത് പിന്നെ തന്നെ പാരും എല്ലാരും കൂടി അണ്ട് പോവും യോം പച്ച കറി താ അഛന്മാര് ഏതാ നീന്ത ട് കാന്ന് പ്ര്സന്റെ പളെണ്ടാവും വ ഉ പിന്നെ എന്തൊക്കെ അമ്മ എന്താ അച്ഛനൊക്കെ എടാ
അച്ഛനൊക്കെ പണിക്കോയി ഞാനും അമ്മേ തന്നെ ഉള്ളൂ പോ ട്ടില്
വീട്ടില് ആ വിട്ടില് വേറെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ ടെ വീട്ടില്
ണ്ടായ്നു ഏട്ടന്റെ വൈഫും കുട്ടിയൊക്കെ ണ്ടേയ്നു ഓക്ക്പ്പോ രണ്ടാമത് വൈറ്റിലള്ളതൊണ്ട് ഡെലിവറി ഒക്കെ ആകുമ്പോത്തേ ക്കുംകുട്ടീന്റെ സ്കൂൾ മൊടങ്ങുവല്ലോ അപ്പൊ ചെറുദിന അവി ഇവിടെ ഒരു കൊല്ലത്തിന് അവിടെ ചേർത്ത് ഓളെ തൃ്ശൂരുന്നാ കൊട് ന്നീനെ
തന്ന
അപ്പൊ ആടെ ചേർത്ത്
ആഹ
ഡെലിവറി ഒക്കെ ഒരത്തിം കുട്ടീന്റെ ക്ലാസ് ഇതാവില്ലേ ക്ലാസ് ദാ കണ്ടായിരിതി
അപ്പൊ ആഹ ഇപ്പോ തൃശ്ശൂർും നിലമ്പുരും കൂടി നല്ല ദൂരംണ്ടാ
തൃശ്ശൂർ നലൽമ്പൂരോ ഞാൻ മലപ്പുറത്താണ്
മലപ്പുറത്താണല്ലേ
ആ ഏട്ടത്തീനെ കൊടുന്ന് തൃശ്ശൂർന്നാണ് തൃശ്ശൂര് ചാല കുടീന്ന് കൊണ്ടന്ന്
ചാലക്കുടി ആഹ ചാലക്കുടി കേട്ട് ക്ണ്
കായ
ഞാഫുഡ് ഞങ്ങൾക്കും ഇവിടെ വീട്ടില് എവിടെ എന്റെനാത്തൂൻക്കും എന്റെ അമ്മായിമ്മക്കും നോമ്പുണ്ട് ഞങ്ങ ഈ മാസത്തില്ൽ നോമ്പ് നോൽക്കു എല്ലാരും എന്തങ്കും നേർച്ചൊക്കെ എന്തെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാന് അർഞ്ഞിട്ട് നോ മ്പോൽ ക്കും നേർ യക്കിട്ട് ക്കെ മോഹറംഒമ്പതിനും പത്തിനും ഉണ്ടാവല്ലോ അപ്പൊ അന്റെ മുന്നേ തന്നെ മുഹറം ഫസ്റ്റ്ക്ക് നോക്കുംഅപ്പ അവക്ക് നോമ്പുണ്ട്
അ് ശരി ഇതെന്താ വീട്ടാനുള്ള നോമ്പോ അതോ
അല്ല വീട്ടാ ഉള്ളത് നമുക്ക് തീക്കൂടി നോൽക്കാം നമുക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും നമ്മ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാ നേർച്ചും ആക്കും നല്ല ഫലം കി എന്താമാസം അപ്പൊ ഈ നോമ്പ് ഇങ്ങനെനോറ്റ പിന്നെനമക്ക് എന്തെങ്കിലൊക്കെ കാര്യങ്ങ മക്ക് എന്തെങ്കില ചെയ്യ ഇത് പേടിച്ചിട്ടുള്ള രാസഖണ്ട് അപ്പൊ പിന്നെ അവര് രണ്ടാളും അത് നേർച്ചാക്കിയിട്ട് അസുഖം മാറ അങ്ങനെ പറഞ്ഞ്നേർച്ചാക്കിയിട്ട് നിൽക്ക്ണതാ
അയ് ശരി
ആ അപ്പനി അപ്പോഅവർക്ക് എന്തെങ്കിലൊക്കെ ജ്യൂസോ വെമൊക്കെ ഒന്ന് കലക്കി കൊടുക്കണോ ഉ ബാക്കിയൊക്കെ ഫുഡ് ഇനിക്ക് രണ്ട് കുട്ടിളേ ഉം
ഒന്ന് എത്രല്ലാ
എട്ട്ഏ
ചെറുത്‌ എത്രയല്ലാ
ചെറു തിന്‌മൂന്ന് വയസ്സ് ഈ ജൂലൈക്ക് മൂന്ന് വയസാവും ഓത്ത മിൽത ആറാ എത്ര ക്ലാസ്സിൽപഠിക്കണ് താനൂർ
ആത്ശരി
ഉം രണ്ട്ആൺകുട്ടികളാണ് ഇല്ല ഇവിടെ എന്റെ ഇപ്പ റൂമിന് പുറ കൊണ്ടാക്കിയതാ ഒന്ന് ഫോണ് കിട്ടിയപ്പളേ ഒന്ന് മൂത്തേന് റ്റുമൂത്തനോട് പറഞ്ഞഞ് ഒന്നൻ പുറത്തു കൊണ്ടോയ്ക്കാം സർക്കിള ആട്ട കൊണ്ടോേക്കാന്ന് പറഞ്ഞഞ് എന്റെറെ ഇന്റെ കയ്യിൽ നിന്ന് പോ വാങ്ങോ ഇപ്പോകിട്ടൂല അവന് യൂട്യൂബ് എന്നി് അങ്ങനെ ഇവിടെക്കെ ഇന്ന് അങ്ങനെ ഇന്ന് കാണും ചെറിയ ആള് തരുവൂല അവന്റെ ഫോണാണന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നു ഇരുന്നു ഇപ്പോഒക്കെകാ ണുണ്ട് ഉച്ചകത്തെ ഉറക്കല്ല അവന്ന വല്ല പറത്ത് താക്കി പുറത്ത്‌ക്ക്‌ ഇറങ്ങിയ വേറെകുട്ട കുട്ടികളെ ഫ്രണ്ട് അവര കമ്പനിക്കർ എല്ലാരും കൂടി വന്നിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന എല്ലാരും കൂടിണ്ട് ഇപ്പഴത്തെ ഫോണ് ഫ്രീ ഫയർഎന്ന് പറഞകളിണ്ടല്ലോ ആ അവര് വേറള്ളവരെല്ലാരും ഓല് അതാ അവിടെ ഇരുന്ന്കളിക്കണ്ട് അപ്പൊ ഒരു കോള് ചെയ്യണംന്നുണ്ടെങ്കില് നമ്മുക്ക് സാഹചര്യം ഒത്തു വരില്ല സൗണ്ട് ഉണ്ടാആളെ അല്ല കട്ടയാളോ എ ഗോര് വന്നിട്ട് അത സം കുട്ടികളെല്ലാരും കൂടി ഉണ്ടകുമ്പോ ഒ ആള വള കണട
ഉം ശരി എന്നെന്നാ
ആഹ ആയിക്കോണ